ഹല ഹലോ ആഹ എന്തൊക്കെയ ആഹ കേൾക്കണ്ട് കേൾക്ക എന്തൊക്കെ പാട സുഖല്ലേ
ഏ സുഖാണ് ആഹ് ചായ ഉടജ
മക്കളൊക്കെ വന്നാ ആഹ മക്കളൊക്കെ പസ് കഞ്ഞാണ് ആ എന്തപ്പ
ഇല്ല ഇല്ല എങ്ങനെ പോണല്ലാ
ആ
പോണ കുട്ടികളല്ലേ കുട്ടികളായിടുത്തല്ലേ ഫോണ ഇണ്ടാവല്േ
ആഹ ആഹ് ഇന്നുംമാരെടുത്താണ്ല്ലേ ഇല്ലെങ്കി വിളിച്ചാലൊന്നും കിട്ടൂല എ്മാർക്ക് വിളിച്ചാൽ കിട്ടൂല കുട്ടികളെ കഴിക്ക ഫോൺ പിന്നെ ഇപ്പൊ സ്കൂളിട്ട് വന്നാ ചോദിക്കും അതിന്റെ പകരൊക്കെ എല്ലാവർത്തും തണം സ്കൂളട്ടൊണ്ട് വരിയാ
ആഹ് ഫോൺ എടുക്കുക ഗെയിം കാണുക ഇതൊക്കെ തന്നെ
അത് നമ്മളിപ്പോ എവിടെ പൂത്തി വെച്ചാല് എല്ലായിടത്തും അങ്ങനെ തന്നെയന്ന് മദ്രസം ഇട്ടന്ന് ആരും വന്ന് ചോദിക്കു ഒരു ചായ ഒന്നല്ല ഫോണ് സ്കൂട്ട സ്കൂട്ട വന്നാല അെ പോണ അൻ തന്നെയാണ് ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ് ചെിലപ്പോ ഒന്നും കൊടുക്കും ചെപ്പം പിന്നെ രാത്രിയില് ഈ കൂടുതലും ഉപയഗ ഉറങ്ങു സ്കൂളട്ടുണ്ട് വരിക കുറച്ച നേരൊക്കെ കളിച്ചുമ്പോത്തി വാം കൊടുത്തില്ല അപ്പൊ പിന്നെ കയറി സ്കൂത്ത് മദർസൊക്കെ ഒന്ന എടുത്ത് വായി പച്ച് പഠിച്ചച്ച് വരുമ്പോന് വേം കിടന്ന്റങ്ങുറക്ക വന്നാൽഞാൻ വേഗം ഒന്ന് കൊടുക്കും എന്നാ പിന്നെ ചോറ് വയ്ക്കുള്ളൂ അല്ലെങ്കിൽ വെക്കൂല്ല ചപ്പം പിന്നെ വേഗം നേത്തെ കാലത്ത്ോ
എ വെച്ചാല് ആ ദേസ്യം പിൊടിക്കും അങ്ങനെ ഉറങ്ങും ഞാൻ എന്നിട്ട് എടുത്ത് കൊണ്ടുപോക്കാണ് ചോറൊന്നാനെ ആഹ
എത്രുണ്ട് ആള എത്ര ആൾക്കാരുണ്ട് ആ ആഹ രണ്ടാ എന്തുട്ടിയാ എന്തട്ടിയാ ആ ആ എന്തിനാ പഠിക്കണം എന്താണ്
ഓ മോള് ഒമ്പതാം ക്ലാസ്സില ആാണ് മോന ഏഴാം ക്ലാസ്സിലാണ്
ഏ ഇട്ട് വേറെ മളക്കൊക്കെ എവിടെനും വർത്താനല്ലേ
ആത എന്റെറെ അവര് വേറെഞ്ഞഞാ എറെ വീട്ടിലാണേ
ആഹ് ആഹ് മനസ്സിലായി നത്രന്നട്ട നാത്തൂന മക്കളൊക്കെ സുഖല്ലേ എമ്മ മാപ്പക്കല്ലേ ആഹ് മനസ്സ് അറിഞ്ഞന്ന് വന്ന്
ആഞാ കൊ കൊറല്ല ഞാൻ അവിടെ തന്നെയണേ ആ് ഞാൻ ഇവിടെ വീട്ണ്ടാക്കണ്ടനിക്ക് അഹ സുഖമല്ലേ പോ ഞാണ്ട് പോവുന്നന്നാണ്
എങ്ങനെ ആർക്ക്ും ഇങ്ങക്ക് സുഖില്ലേ അത
ഇപ്പൊ കൊടുന്നതാണ് അവിടന്ന് ഇങ്ങനെ പോരാ അതൊണ്ട്േ
അ ശരി വീട് പണി എന്തായിുന്നിട്ട്
ആ കുടിയിരിക്കാനായിത്തു ഇറങ്ങി.
ആഹ് എല്ല ഇല്ല ഇതാ നടക്കുന്നുള്ളു ഇവിടെതാ കല്ല് കൊണ്ണ് ആള് ത കല്ല് കൊടുക്കുന്നു വാർപ്പ് കഴിഞ്ഞിട്ടുള്ളു റൂ ഉം പ്രാർത്ഥിക്ക് നമുക്കക്കെ വേണ്ടിട്ട്. ആയിട്ടില്ല നമ്മളും ഇതേപോലെ തന്നെ ഒര് പഴയ ഒരു വീട്ടിലാണ് എന്നാ പൊളിഞ്ഞാടോ?
അള്ളാ പൊളിഞ്ഞാടാതിരിക്കട്ടെ. തെയ്യുന്നരാ ഉം ഞാൻ എന്റെ വീട്ടിലായിട്ടേ
നിങ്ങളുടെ നാത്തു എന്നോട് പറഞ്ഞിന്ന് നിന്റെ നാത്തു ഇണ്ട് ഇവടെ.
ഞാ ഞാൻ കൊറെ ഞാനാ ആഹ് ഞാൻ നോമ്പാണെ എനിക്ക് മോൾക്കും വേണ്ടീട്ട് നോമ്പ് നേർച്ചാക്കിന്ന്.
എന്തേ മോ
അവൾക്ക് കൊറച്ചൊരു സുഖയില്ലാരിണ്ടായിന്. അയ് കണ്ട് പേടിച്ചിട്ടൊക്കെ പേടിച്ചിട്ട്. അവള് ഒമ്പതാം ക്ലാസ്സിലാണേ.
എന്നാപ്പത് തുടങ്ങി?
മൂന്ന് കൊല്ലം പോലെ ഇയിക്കണേ അപ്പൊ ഇപ്പൊ ആദ്യം വന്നപ്പോ കൂടുതൽ ആദ്യം വന്നപ്പോ കൂടുതലിണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞ ഒരു ണ്ട് ക്ഷേ ഞങ്ങ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ട് ആൾക്കാർക്ക്, അതല്ല ഇല്ല ഇതല്ലേ ഈ മറ്റേ ശമായി മറ്റേ ഇതാ തോന്നുന്നിണ്ട്. മറ്റേ എന്തോ കണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞ് നമ്മളെ പോക്ക് വരവാ. ഇപ്പോ കുറവാണ് കൊറച്ച് കുറവുണ്ട് ഉം ഞങ്ങളെ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടായിക്കണ ഇങ്ങനെ. കുട്ടികൾക്ക്.
ഏട അവിടുന്നുണ്ടായതോ ഇവിടുന്നുണ്ടായതോ?
ഇവിടുന്ന് ഇണ്ടായതാണേ.
നിങ്ങളത് ഇവിടല്ലേ ഓമച്ചപ്പുഴ അവിടല്ലേ?
ഞങ്ങള് തീ ഇവിടെ പു ഒഴൂരാണ്.
ആ ആ
ഉം ഉം ഞങ്ങള് പിന്നെ ഇതന്നെ കൊറേ ആയിക്കണ് ഇതായിട്ടിങ്ങനെ നടക്കണേ. പിന്നെപ്പൊ ഭേദ ആയിക്കണ ഇങ്ങനെ. രണ്ട് ചികിത്സയാണ് ഉസ്താദിന്റെ ഇണ്ട് പിന്നെ ഡോ ക്ടറുതുമുണ്ട് ഇവിടെ അന്മാസിൽ കാണിക്കണ്ണ്ട് അയ്യോ
എന്റെ നാത്തൂന്റെ മോൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ നാത്തൂന്റെ മോൾക്ക് ഇണ്ടായിട്ട് തൃശ്ശൂരാണ് കാണിച്ചിന്. എം ആർ ഐ സ്കാനിങ്ങും എല്ലാതും എടുത്ത് ഇപ്പോ സ്ഥിരായിട്ട് ഓള് തൊക്കെ കുടിച്ചിട്ട് എന്തോ പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഗുളിക കുടിച്ചിട്ട് ഒരുളിക തന്നെ ഫുള്ള് മാറി. ട്ടാ ഇപ്പോ കല്യാണം കഴിഞ്ഞു പ്രസിവിച്ച് കെടക്കിണ്ട് ആള് നമ്മളൊക്കെ വിചാരിച്ച് നല്ല പേടി ണ്ടായിരുന്ന് കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ പിന്നെ ഇ ഇതായാല എന്തെങ്കിലും പ്രശ്നണ്ടാവും പ്രസവിക്കുമ്പോളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പക്ഷേ ഒരു കുഴപ്പമില്ല നല്ല ഉഷാർ പ്രസവം എല്ലാം കഴിഞ്ഞ് ഇപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ല സോക്കേടെനും. ഇന്നൊക്കെ ബോധം കെട്ട് വീകലും വിളക്കും അങ്ങനത്തൊക്കെ പലേ അസു
അങ്ങനെ എളക്കൊന്നുല്ലത്താ അങ്ങനെ ഇറങ്ങി പോവും അതാണ്.
അങ്ങനെയാണല്ലേ ഇപ്പോ സ്കൂൾക്കൊ
ഉസ്കൂൾന്നും ഇറങ്ങി പോയിന്ന്.
ഏഹ് ഏത് സ്കൂളിലാണ് എന്നി
ഒരു തോന്നല് ഇങ്ങനെ പോവാ ഒരു പൊർതി കേടാ ആൾക്ക്.
ആഹ്
ഉ നീര് നിക്കപ്പറതി ഇല്ല അതന്നാ ഏ ഇവിന്ന് എച്ച് എസ് എം ആഹ ഇവിടെ നടക്കാവില്
ആഹ് മനസ്സിലായി ആ ആ
മോനെ എംി എസ്ിലാാണ്
ഉ ഉ അതല്ല അവിടെ നിങ്ങക്ക് ആരൊക്കെുണ്ട്
ആ ഇപ്പ എന്റെ വീട്ടില്െ മൂ മൂന്നന് നിങ്ങള് മൂന്നാളാണേ അതില് ഒരാളും വണ്ടി തട്ടീട്ട് മേച്ചിക്കുന്ന
ആഹ ആഹ
ഉ ഇപ്പൊ രണ്ടാളുണ്ട് എന്റെ ഹസ്ബൻഡ മറ്റേതോ
മറ്റേ ഇളച്ചന ഉണ്ട് ഇളച്ച പൂട്ടികളൊക്കെ ഇല്ലയാ
അവർക്കൊക്കെ രണ്ടീച്ച കുട്ടിയാണ് ഞനക്കൊക്കെ
ആഹ് വല്ല ഉമ്മ പാപ്പൊക്കെല്ലേ അമ്മായി മമ്മോഷനൊക്ക
അമ്മല്ലേ അമ്മ അപ്പൊ അടുത്ത മരിച്ചു ക്യാൻസർ ആയിട്ട്
ഏഹ പ
ഇപ്പണ്ട്
ആഹ ആ നിങ്ങ ഇങ്ങനെ സ്ഥലം വാങ്ങീട്ട് തരണ്ടാക്കാണ്
അല്ല ഞാൻ വീടുണ്ടാക്കിയത് മേടിച്ചതാണേ
അത് ശെരി എന്നിട്ട് അല്ല നട്ടാണ് നല്ല എന്നാ നട്ട് കൂടിരിക്കല് കേൾക്കുമ്പോ സന്തോഷംുണ്ട് എന്റെ ചൂട് ഇല്ലാത്തവർക്ക്തി് വിഷംമാറ
ലേറ്റ്ണ് കയറാത്തന്നെ
ആഹ
ോഗണ
ഓഹ
ഉം നോക്കെ നമ്മള കിട്ടിയ സൊക്കട തന്നെ നമുക്ക് മാറ കിട്ടണം നമ്മക്ക് അതല്ല വലുത് ഉ ഉ അതാണ് നമ്മുക്ക് ഭയങ്കര സങ്കടം അതാണേ നമ്മ നോൻമ്പിനെൊക്കെ അങ്ങനെ തന്നെ
നല്ല സഖണ്ട് സത്യത പറയണ്ട് അതി വീടില്ല അപ്പൊ ഇങ്ങക്ക് ഇപ്പ എല്ലാ സുഖമുണ്ട് ഇപ്പക്ക് ആ ഒരു വിഷമം അതേപോലെ എല്ലാവർക്കും
ആ ഓരോ വിഷമം
ണം ചെയ്യ ആ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും എല്ലാതുംണ്ടും അക്ക നമ്മ തരണം ചെയ്യും അത്ര തന്നെ അത് ഇതല്ലെങ്കിൽ ഇനിപ്പോ വേറെണ്ടാവും അക്ക ശ ഇഈദുണ്ട്ി സ വര എന്തെങ്കിലൊക്കെ സുഖ കുറവ അത് ജീവിതം ആവുമ്പോ തെറ്റവും വല്ലേതും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അ അങ്ങനത്തെന്നെല്ല ഓരോ പടി പടി പടി ഇങ്ങ കേറി കേറിീട്ടന്നല്ല ഒരു കയറ്റത്തി പക്ഷെക്കെ തരണം ചെയ്യാനുള്ള മനസ് നമുക്ക് വേങ്ങണം അത്ര നമ്മുക്ക് ക്ഷമ ഇല്ലാത്ത സാധനങ്ങളല്ല നമ്മള് കുഞ്ഞുങ്ങള് പറഞ്ഞ
ശെരി എമ്മീ നാത്തൂനും്റെ ആങ്ങളിയ അല്ല എല്ലാരും കൂടി അനിയത്തിയാൾ വരുമ്പോ അനിയത്തിയാള ഉണ്ടാവും അെ തന്നെ എല്ലും കൂടി ഇങ്ങനെ ചെരിപ്പ രണ്ടു ഭാഗം ചാവിട്ട് നക്കും മുൻഭാഗവും ബാക്കുംങ്ങൾ ചാവിടോ ഓടല
എല്ലാ ദൽമ കാട്ട നിങ്ങളൊക്കെ കാട്ടോ
കാട്ടിരുന്ന് മറ്റരൊക്കെ ആ തുനക്ക ഇപ്പൊ പേദണ്ട് ഉം ഇപ്പ ഞങ്ങള് അൽമാസൽ കാണ കോട്ടക്കല്
ആഹ
ഓര ഒന്ന് ഇങ്ങനെ പെട്ടെന്നണ്ടെങ്കി വരണ്ടതാണേ സ്കൂളൊക്കെ പോയിരുന്ന എറെ ഇടയിലാണ് ഫകൂണില്ലേ അപ്പൊ അവിടുന്ന് കൊറച്ച് ലീവ് ചോയിിച്ചിിക്കുന്ന അപ്പൊോ അവര് അപ്പൊ അവര് പറഞ്ഞഞ് ആഹ അവര് പറഞ്ഞ കൊറച്ച അതന്നെ മനസ്സ് കട്ടില്ലായിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ വരണത് ആ എന്ന നമ്മത്തെ അതാണേ ആ നമ്മളെ എന്തെങ്കിലൊക്കെ ഇണ്ടാവോ നമ്മള് നഞമ്മള് ഞാന്ും വേറെല്ലേ ഹസ്ബന്ഡറ് വേറെല്ലേ ഹസ്ബൻഡറ് വേറെ ഹസ്ബന്ഡ ഇതേ ആൾക്കാാര് വേറെ ഞൻ വേറെ ആയിട്ട് നിന്നക്കുമോ ടെൻഷൻ ആയിട്ട്
അങ്ങനെ എല്ലാ അപ്പൊ ഇക്ക അങ്ങ എടുത്ത് പോരന്ന്യ
ആ ഞായറാഴ്ചൊക്കെ ലീവ് ഇട്ടണ ദിവസങ്ങളൊക്കെ അങ്ങനെ കുട്ടികളെ അടുത്തേക്ക്
കല്ലങ്ങളായിട്ട് ടച്ചില്ല
ട്ട വല്ല എങ്ങനെ ഇണ്ടായിരുന്നീില്ല അങ്ങ ഞാന് എന്റെ മോനെ ചെറുതാവകുമ്പോ പോന്നാണേ
അത് ശെരി വീടോ അപ്പൊ വീട ആാര കേക്കണ
വീട് ഞ അവര്ന്നെയണേ
ഏ
അവര്ന്നെയണ
അത് ശരി അങ്ങനെ ഇക്കാലക്ക് വേറെ വെണ്ണും കുട്ടികളൊക്കെ കണ്ടാ
ഇല്ലല്ലേ
ഏ ാൻ ചോയിിച്ചതാണ് വേറെല്ല കല് ആഹ
കുട്ടികളെ കാണാനേ
അങ്ങനെ ഇനി ഒരുമ നല്ല രണ്ടാളും കുറച്ചൊക്കെ നമ്മള അടു വിട്ടു തെറ്റുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്ക ുടുക്കുക ഓരോരുത്ത തെച്ചിുണ്ടെങ്കിലും പിടിവാശിാണ് സാധനം അതൊക്കെണ്ട് വിട്ടിട്ട് മനസ്സൊന്ന് ഫ്രീഡ സമിക്കർക്കും അറി എവിടെ തെറ്റ് ഓല എടുത്തായിക്കോട്ടെ എന്നാലും നമ്മന്ന വിട്ട് കൊടുത്തു എവിടൊണ് നമ്മൾ കുറഞ്ഞഞ് കൊടുക്ക അപ്പൊ നമ്മുക്ക് അതൊരു അവിടെ ഒരു വിജയം ഉണ്ട്
അത് ശരിയാണ്
എന്ത്ാ ജീവിതം പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെന്നല്ലേ പ്രത്യേകിച്ച് ദാമ്പ ജീവിതത്തിത്തില് കടുമ്പിടുത്തം കുടിച്ചാലും അവിടെ വിജയമില്ല പരാജയള്ളൂ അപ്പൊ ആ ഒരാൾ കുറഞ്ഞ കൊടുക്ക തെറ്റി പോലെ അടുത്ത് തന്നെ ആകും നാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി പോലെ അടുത്തുണ്ടെങ്കി നമ്മള ക്ഷമിച്ചു കൊടുക്കുക നമ്മ മക്കളെ ഇപ്പണത് നമ്മുക്ക് കുടുംബത്തോട്ൊ ഒരുമിച്ചിട്ട് നിങ്ങൾ നല്ല മനസ്സോടു കൂടി ജീവിക്ക അതിന് പ്രാർത്ഥിക്ക ആ അതന്നെ ക്ക് മക്ക ഈ മോള അസുഖം മാറണമെങ്കിൽ നിങ്ങള് സത്യത്തിൽപരെക്ക മ ഉണ്ടാവുവാണെങ്കി നമ്മ പറഞ്ഞിട്ട് കാര്യമില്ല ചില കുട്ടികള മനസ്സ് ചെറിയ മനസ്സാണെങ്ക അവർക്ക് നല്ല ആഹ ഇപ്പാനും ത്ത് ജീവിക്കണംപ്പാന കൂടെ ജീവിക്കണം അവിടെ സുഖ ആായിട്ട് സുഖംല്ല അഞ്ഞിട്ട് പോകുന്നത് ഉപ്പാനായിട്ട്ന്നെ
ഉം ആ അവിടെ വീട്ടില് തന്നെ
ഏ വീട്ടാരായിട്ട സുഖമണിപ്പോ
ആഹ പപ്പേ കത്ത് വീടൊക്കെ തന്നെയനെ പക്ഷെ എന്താണ് നമ്മള് കുറച്ച അതുന്നെ ഇപ്പ അങ്ങനെ സ്ട്രോങ് ഒന്നുംല്ല അപ്പൊ പിന്നെ ഇപ്പൊക്കെ ഒരു ആള് നല്ലൊരു ഇതള്ള ഒരാളാണ് അല്ലാതെങ്ങനെ നമ്മള ഏറ്റോ ഒന്നും സ്ട്രോങല്ലു ഒന്നും ഒന്നിന ഒന്നും ഇല്ല ഓ അവിടുത്തുപ്പ അവിടുത്തപ്പാ എന്തയാ
ഇക്കാനയിക്ക
ആ അവരിട്ടൊന്ന അവർക്കൊന്നും കുഴപ്പമില്ല അപ്പ പിന്നെ നമ്മള് മേക്കട്ട് കേറിങ്ങാണ്ടക്കൂലേ അപ്പൊ അവര് അങ്ങനൊക്കെയിട്ട് പിന്നെ കുട്ടികളൊക്കെ ആയപ്പോ പിന്നെ തല്ലുംപൊടിയും തിരക്കൊക്കെ ആയിട്ടേ ഇഷ്ടങ്ങള്